ആഹ് പറയൂ എന്താ ചെയ്യ്ണെ? ആഹ് സുഖം. പോണു. അവിടെ എന്തൊക്കെണ്ട്, സുഖല്ലേ?
ആഹ് സുഖാണ്
ആഹ് മഴൊക്കെയില്ലേ?
ആഹ് മഴയിണ്ട്. അവ്ടെ മഴയ്ണ്ടോ?
ഓഹ് ഇവടെ നല്ല മഴെ. രാ രാത്രി തൊടങ്യ മഴെ. ഇതുവരെ നിന്നിട്ടില്ല.
അതെല്ലേ. ഫുഡൊക്കെ കഴിച്ചോ? ആഹ് ഇവടെ മഴ ഇപ്പൊന്ന് കൊർഞ്ഞുനു.
ആഹ്
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു ച്ചാ. കഴിച്ചു ചായ കുടി കഴിഞ്ഞൊ? ആഹ്. ചായ കുടിക്ക്യ്ണ സമയായി. ഉച്ചക്ക് കൊറച്ച് വഴ്കീട്ടാ ചോറ് ന്നത്. ആഹ്. കുട്ടിയേളൊക്കെ, വന്നോ?
കുട്ട്യേളൊന്നുല്ല.
യ്യോ പിന്നെ
പിന്നെ
എന്തൊക്കെ. ഇങ്നെ പോണു.
കുട്ടിയേളൊക്കെയോ.
കുട്ടിയേളൊക്കെ ഇതാ ഒരാള് വന്നു മറ്റെയാള് വര്ണേ ള്ളു. മഴ കാരണേ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പോവാനും വരാനും ഒക്കെയ്. പോവാനും വരാനൊക്കെ സ്കൂൾക്കേ പിന്നെ. ഏഹ് കൊറച്ചൂസം പിന്നെ പനിയായ് കെടന്നു ഹോസ്പിറ്റൽ കേസ് ആയി. ആഹ്
ആ
അവിടെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ആർക്കും
ആഹ് ഇവെടെ ഇവെടെ എല്ലാർക്കും, എന്താണ്?
അല്ല കൊഴപ്പൊന്നും ഇല്ലല്ലൊ പറയാ. മഴ കാരണേ
ആഹ് ആഹ്
എല്ലാട്ത്തും പനിയല്ലേ
അതെ. ഇവടി എല്ലാർക്കും പനി ഏര്ന്നു.
പനിയാണ് ല്ലേ. ആശത്രിക്ക് പോവാൻ തന്നെ നേരൊള്ളു പൂവാ വരാ പിന്നിം പൂവാ അധികായിട്ടേ പനിയൊക്കെ അധികായിട്ടേ.
ആഹ്
ഉം കൊറച്ചുസം അങ്ങനെ ആശുപത്രി കേസായിട്ടങ്ങനെ നടന്നു. ഉം കൊറച്ച് പിന്നെ എടുത്താവൊണ്ട് ആശുപത്രി കൊറച്ച് എടുത്താണ് അപ്പൊ പിന്നെ വല്ലാതെ ദൂരം പോണ്ട. പിന്നെ രണ്ട് മൂന്ന് പ്രാവിശ്യം പോയി വരാനും വല്യ ബുദ്ധിമുട്ടില്ല എന്നാലും നമുക്കൊരു ഇടങ്ങേറല്ലേ ഉം ആശത്രിക്ക് നടക്കുമ്പൊളേ അവിടെണെങ്കി പഴ പലെ രോഗ ആൾക്കാര് ഇണ്ടാവല്ലോ. രോഗെള്ള ആൾക്കേരൊക്കെ കൊറേ പേര് ണ്ടാവുല്ലോ. പനിയും കൊണ്ട് പോയാ പ്പ നമുക്ക് തിരിച്ച് വരുമ്പോ വേറെന്തേലും കൊണ്ടാവും വര്ണ്ടാവാ.
ആഹ് അവിടെ പനിയുണ്ടോ ആരിക്കേലും
പനി ഉണ്ടായിരുന്നു ഇപ്പൊ മാറി നല്ല പനിയായിരുന്നു എണിക്കാനും കൂടെ വഹക്കുന്നില്ല അങ്ങനെ ഇണ്ടാർന്ന് ക്ഷീണൊക്കെ ആയിട്ടേ നല്ല പനിയായിരുന്നു നല്ല ക്ഷീണം പറഞ്ഞ അങ്ങനെ ക്ഷീണം ആഹ് ഒറ ഉറക്കത്തിന്ന് നീക്കാത്ത അങ്ങനെ ഇണ്ടാവൂലേ അതേപോലെ അങ്ങനൊക്കെ നമുക്ക് പനിക്കുമ്പോളേ ആകെ ഒരു കുട്ട്യോൾക്കൊക്കെ ആകുമ്പോൾ പിന്നെ നോക്കുന്നുണ്ടല്ലോ
ആഹ്
ഉം രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും കൊണ്ടോയി ആശുപത്രിക്ക് പിന്നെ ശരിയായി അങ്ങട് ഒന്നും കൂടെ കാണിക്കാന്ന് വിചാരിച്ചതാ അപ്പക്കും പിന്നെ ശെരിയായി വല്യ കൊഴപ്പണ്ടാവില്ലേ അപ്പഴേ അപ്പഴേക്കും അടുത്ത ആൾക്കായി
ആ
അടുത്താൾക്ക് പനി പിടിച്ചു ഉം ഇപ്പ പിന്നെ മാറി ഇപ്പോ മാറി വന്ന് ഇപ്പൊ ജലദോഷം വിട്ടിട്ടില്ല ഉം ഇടക്ക് തലവേദന ഇങ്ങനെയുണ്ട്ന്ന് പറയണ്ട് ഉം കുട്ട്യോൾക്കൊക്കെ ആവുമ്പോ സഹിക്കാൻ പറ്റാത്ത വേദന ആരിക്കെ നമ്മളെ പോലെ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ
അതെ
തല തീരെ ചുറ്റി അങ്ങനെ തല നല്ല വേദനക്ക്യന്ന് പറഞ്ഞിട്ടെ ഉറക്ക ഉറങ്ങാണുല്ലാ അങ്ങനെയൊക്കെ ആയിരുന്നു
ആഹ്
ഉം പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പഴേക്കും പിന്നെ മ ആഹ് ടെസ്റ്റ് ചെയ്യണ്ട അതൊക്കെ പറഞ്ഞു അപ്പക്കിന് പിന്നെ മാറി അടുത്തത് അടുത്ത പ്രാവശ്യം പോകുമ്പോ അത് മാറിയിട്ടില്ലെങ്കിലേ പരിശോധിക്കണന്നൊക്കെ പറഞ്ഞ്ണ്ടാരുന്നു എന്നിട്ട് ഉം ന്നങ്ങനെ മാറിയില്ലെങ്കിൽ അതൊരു കുട്ടോൾക്ക് അല്ല കുത്തുമ്പോ തന്നെ നമ്മ നന്മക്ക് തന്നൊരു ഇതന്നെയല്ലേ സൂചി കുത്താന്നൊക്കെ പറയുമ്പളേയ്
ആഹ് അതെ
ഒരു ചെകരാണ്ച്ചാലും നമുക്ക് നല്ല വേദനല്ലോ.
ആഹ് അതെ
ഉം അതൊന്നും അതിന്റെ ആവശ്യങ്ങളൊന്നും വന്നില്ല.
എന്തോ ഭാഗ്യത്തിന് അവിടെന്നും ആവശ്യം വന്നില്ലാ പറയ
ആഹ് അതെ
ഉം ഉം ഉം
നി പൊറത്ത് പോകത്ത്ണ്ടോ
എന്താണ്
പൊറത്ത് പോകുന്നുണ്ടോ ഇന്ന്
ഇല്ല ഇല്ല അയ്‌ന് മഴയില്ലേ മഴ കാരണം പൊറത്തേക്ക് എറങ്ങാൻ തന്നെ തോന്ന്ണില്ല.
ഇപ്പഴും മഴയിണ്ട്
ആഹ് നല്ല മഴന്നെ എടയ്ക്ക് കൊറച്ചേരൊന്ന് തോര്ണ്ണണ്ട് അത് കഴിഞ്ഞാ പിന്നിങ്ങനെ നല്ല മഴന്നെ തുണിയോളൊക്കെ ഒണങ്ങി കിട്ടാനെ നല്ല ബുദ്ധിമുട്ടാ. അവിടെ എന്താ തുണിയോളൊക്കെ ഒണക്കാള്ളെ ഇതുണ്ടോ?
ഇവിടോ ഇവിടെം അങ്ങനെ തന്നെ വാഷിങ് മെഷീനിലിടും. ആഹ്
ഇപ്പൊ പിന്നെ അങ്ങനെത്തൊരു സൗകര്യം ഇണ്ടല്ലോ.
ആഹ് അതെ
അതോണ്ട് കൊഴപ്പല്ല. ഉം അവടെ പിന്നെ അതൊന്നും ഇല്ല അപ്പോ അയക്കേലിട്ടിട്ട് തന്നെ ഒണക്കണം വെയ് വെയിലിള്ളപ്പോൾ ഇട്ത്ത്ട
ആഹ് ഇവടെ മഴള്ളപ്പോ മാത്രം. ന്നൊയലിടും അല്ലാത്തപ്പോ അല്ലാണ്ടത്തന്നെ അലക്കും.
ആഹ് അവിടന്ന് അലക്കാലെ. ഇപ്പൊ പിന്നൊന്നും ആരും കല്ലുമ്മന്നും അലക്കണില്ലല്ലോ ഒക്കെ ഈ മിഷേന്റെ ഓരോ വന്നേർക്കല്ലേ എല്ലാരും പ്പോ അതിൽക്കാണല്ലോ ശേ ക നമ്മള് അലക്കുമ്പോ മറ്റേ കല്ലുമ്മെ അല കഴഞ്ഞ ഒന്നുകൂടെ നന്നായി വൃത്തിയായിട്ട് കിട്ടും വൃ ത്തിയോ മിഷേനില് പറയുമ്പോ എല്ലാതും കൂടെ അങ്ങട്ട് ഇട്ടിട്ട്
ആഹ് ചെൽപ്പോ ഡ്രസ്സൊക്കെ ചെൽപ്പോ അതിൽ ഇടുമ്പോ മ റ്റേ തൊപ്പൊക്കെ ഇങ്ങനെ പൊന്തും.
പൊന്ത്ണ്ട്ല്ലേ ആഹ് ചെലപ്പോ കളറൊക്കെപ്പാടെയ് എല്ലാം കൂടെ കളറും ഒക്കെപ്പാടെ ആകെതാവും ഒലിച്ചിട്ട്. കളർ പിടിക്കും ഒക്കെ ചെയ്യും. ഇത് കല്ല്മ്മെവുമ്പോ പിന്നെ ആ പേടിയില്ല നമ്മുക്ക് കളറ് പോണ തുണിയെ ക്കാണെങ്കില് മാറ്റി വെക്കാലോ.
ആഹ്
കളർ പോണത്. പക്ഷെ പക്ഷെ എല്ലാരു ഇപ്പ എളുപ്പ ള്ളതല്ലേ നോക്ക നമ്മളായാലു പ്പോ പെട്ടെന്ന് നമ്മളെ പണി ഒരുങ്ങാൻ വേണ്ടിട്ടാണ് നോക്ക
ആഹ്
മുന്നള്ളോരൊക്കെ കല്ലിനൽ അലക്കിയായിരുന്നു മഴയാണെങ്കിലും വെ യിലാണെങ്കിലുക്കെ അവര് പണിക്കൊക്കെ പോയി വന്ന് കൊറെ വൈകീട്ടൊക്കെ എത്ത്ണ്ടാവ ആ നേരത്തൊക്കെ വന്നിട്ടല്ലേ അവര് തുണി തിരുമ്പലും ബാക്കിള്ള പരി പണ്യോളൊക്കെ ചെയ്യാ
അതെ
നമുക്കു പ്പൊ ഈ യന്ത്രങ്ങളുടെ ഒരു ഇത്ണ്ടാവും കൊണ്ടാണ് നമക്ക് ആ ബുദ്ധിമുട്ട് അറിയാത്തഹ്
ആഹ്
പിന്നെ
അവിടെ പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞ് വൈകു ന്നേര്ത്ത് കൊർച്ച് ചോറ് കമ്മിണ്ട് അപ്പ വെക്കണം
ആഹ്
ഉം വൈകുന്നേരത്ത്ക്ക്‌ളൊക്കെ ആയോ ഭക്ഷ്ണങ്ങളൊക്കെ ആയോ
ഇവിടും ഇഞ്ഞി ആക്കണം വൈകുന്നേരത്ക്ക്‌ ള്ള എല്ലാം
ആ വെക്കണല്ലേ
ആഹ്
മഴ കാരണം ഒന്നിനും തോന്ന്ണില്ലേ എന്താണ്
എന്താ
മഴ കാരണേ പൊർത്ത്ക്ക് എ റങ്ങാനോ പണിയെടുക്കാനോ ഒന്നിനും തോന്ന്ണില്ല പറയ
അതെ മഴ എണീക്കാൻ തന്നെ മടിയാവ
ആഹ് അതാണ് ണീക്ക ണീക്കാൻ തന്നെ തോന്ന്ണില്ല ഒന്നാമത്
ആ തണുപ്പൊണ്ട് അങ്ങനെ കെ ടന്നു പോവാ
ആഹ് തണുപ്പും ആണ്ല്ലോ
ആഹ്
നല്ല തണുപ്പ് പറഞ്ഞാ രാവിലെ രാത്രിയൊന്നും വല്യ കൊഴപ്പല്ല്യ രാവിലെ നീക്കുമ്പഴ് ഈ ഒരു നാവാൻ പോലെ പുലർച്ചക്കെ ആവുമ്പോക്കും തണുപ്പ് പൊതച്ചിട്ടും കാ ആഹ് പൊതപ്പൊന്നും ഒന്നും അല്ല പൊതിച്ചിട്ട് രണ്ട് പൊതപ്പ്ണ്ടെങ്കിലും കൂടെ നമക്ക് ആ തണുപ്പ് സഹി ക്കണില്ല നല്ല തണുപ്പാണ്ല്ലോ
ആഹ് പിന്നെയാണെങ്കി നല്ല മഴയായിട്ട് പൊറത്തെറങ്ങാനും പറ്റ്ണ്ല്ല
ഉം ആ രാവിലെ നീക്കുമ്പോ തന്നെ മഴെന്നെ ആണെങ്കി നമക്ക്‌ ആഹ് ഒരു മടുപ്പ് തോന്നാണ് അന്നത്തെ ദിവസം തന്നെ ഒരു പണി ഇടുക്കാനായാലും പൊറത്ത്ക്ക് ആ മുറ്റത്ത് കൂടെന്ന് ഇറങ്ങണങ്കിലും കൂടെ നമുക്ക് ആകതാവ പിന്നെ ഏ കല്ല് മൊറ്റത്ത് കൂടെക്കെ ഈ ഊപ്പ വന്നിട്ടേ
ആഹ്
നല്ല വഴുക്കലും ഒക്കെ ഇണ്ടെയിഞ്ഞി ഒന്നും ചെയ്യാൻ പറ്റുല്ല മഴ തോരാതെ നമ്മക്ക്
ആഹ്
മഴ തോർന്ന് കഴിഞ്ഞാലെ നമക്ക് അയ്ല് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ
അതെ
മഴ ഇങ്ങനെ നിക്കുമ്പോ നമ്മ ഇപ്പൊ എന്ത്‌ട്ടിട്ടും കാര്യം ഇല്ലല്ലോ
ആഹ്
നല്ല വഴുക്കലും ഉണ്ട് പെയ്യ് മഴ ഇങ്ങനെ നിക്കാതെ പെയ്യു അല്ലേ
ആഹ്
നിക്കാതെ പെയ്യുമ്പ നല്ല അതിന്റെക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ട്
ഉം അവിടെ വെള്ളം പൊങ്ങാ അങ്ങനത്തെ എന്തേലുണ്ടോ
ഇല്ല അങ്ങനെ വല്യ കൊഴപ്പങ്ങളൊന്നുല്ല നല്ല മഴ പെയ്യുമ്പോ അങ്ങനെ ഇതായി വരൂല്ലൊ ചാലിന്റെ ഇതൊക്കെ ഒറവൊക്കെ പൊങ്ങില്ലെ
ആഹ്
ഒറവ് ആഹ് അതിന്റെക്കെ ചെലപ്പൊ ഇണ്ടാവല്ണ്ട് അതിങ്ങനെ മഴങ്ങനെ നി നിന്ന് പെയ്യുമ്പളേ ഒറവിങ്ങനെ പൊങ്ങീട്ട് കാല്കൂടെ ആഹ് ഇപ്പൊ കാല് പൊട്ടലും ഒക്കെ ഇണ്ടാവലുണ്ട് നമ്മള് ചെരുപ്പിട്ടിട്ടാണ് അരങ്ങ്ണേച്ചാലും പക്ഷെ അതില് കാല്മെ നമ്മു കാലിൽ ഇങ്ങനെ ഉളി ഇതൊപ്പ ചേറ്റ്പുണ്ണ്ന്നൊക്കെ പറയും മ്പൊ അതൊക്കെ ഇണ്ടാവലുണ്ട് ചെലപ്പോ
ആഹ്
ഉം അധികം എറങ്ങാതിരിക്കാൻ പറ്റില്ല നമുക്ക് പണ്യോള് ഇരിക്കണ്ടേ
അതെ
മുറ്റത്തേക്ക് എറങ്ങാതിരിക്കാനും പറ്റില്ലല്ലോ നമ്മള ആവശ്യത്തിന് നമ്മള് എറങ്ങും ചെയ്യണ്ടെ ഉം അവിടെ എങ്ങനത്തെ കൊഴപ്പോന്നുല്ലല്ലൊ മുറ്റൊക്കെ എന്താ
ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നൂല്ല അങ്ങനെ തങ്ങി നിക്കുന്ന അങ്ങനത്തെ പ്രശ്നോന്നുംല്ല
ഇല്ല്യാലെ ഉം അങ്ങനത്തെ മുറ്റാ ശരിക്ക്‌ നമുക്ക് ഒരു കണ ക്കിന് നോക്കുമ്പളെ അങ്ങനത്തെ കട്ട വിരിച്ചാലോന്നൊക്കെ വിചാരിക്കും
ആഹ് അതെ പിന്നെ മറ്റേ ചരലൊക്കെ ഇടാലോ
ആഹ് ഇത് കോംക്രീറ്റ് ഇതാക്കിണ് ഓല് വാർ ഇതാക്കീതാണ് സിമെന്റിട്ട് ഇതാക്കിയ ഒരു മുറ്റാണ് അപ്പൊ അയില് മഴ പെയ്തി ത് കഴിഞ്ഞ വേഗം ഉപ്പനെറയൂല്ലൊ വഴുക്കല് മണ്ണാണെങ്കി പിന്നല് കൊഴപ്പില്ല ചളിയെ ആവുള്ളൂ ഇത് പക്ഷെ ഊപ്പ നെറഞ്ഞിട്ടെ
ആഹ്
ആഹ് അവിടെ പിന്നെ അങ്ങനെ കൊഴപ്പൊന്നില്ലല്ലോലെ
ഇവിടിപ്പം അങ്ങനൊന്നും കൊഴപ്പൊന്നുല്ല
ആഹ് ഉം അപ്പന്ന ഞാ വിളിക്കാട്ടോ ഓ ശരി
ആഹ് ശരി